ഹലോ ആ
നിങ്ങളെ ഉപ്പച്ചിന്റെ വീട്ടെല്ലോ പത്ത് മക്കളാ
ആ ഇപ്പച്ചീന്റെ ഇപ്പാക്ക് പത്തല്ല ഒരു ഒമ്പത് മക്കളാ അയില് രണ്ടാള് മരിച്ചു
തന്നെ
ആ
എന്റെ ഉമ്മാക്ക് ഒൻപത് ഒമ്പത് പ്രസവം ഒമ്പത് പ്രസവത്തിൽ പത്തെണ്ണം എൻ്റെ അനിയത്തിയാൽ
ആ ഇരട്ട കുട്ടികളല്ലേ
ആ
ആ
ഒമ്പത് പ്രസവത്തിലെ പത്ത് മക്കള് എല്ലായിരും കല്യാണം കഴ ചുഞ്ഞ ഒരു ചെറിയ ആങ്ങള പത്താമത്തെ ഉണ്ട്
ആ
ഉറപ്പിച്ചിട്ടക്കണ് കല്യാണം കഴ ചിട്ടില്ല ഉറപ്പിച്ചേട്ടുന്
ആ അപ്പൊ നിങ്ങക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്കൂളൊക്കെ പൂട്ടുമ്പോൾ എല്ലാരും പോകുമ്പോ നല്ല
ആ നല്ല രസമാണ് നല്ല രസമാണ് എല്ലാരും കൂടി പിന്നെ എൻ്റെഉപ്പക്കു രണ്ട് പെങ്ങന്മാര ആരള്ളത് രണ്ട് അമ്മായികള് അപ്പൊ രണ്ട് ഞങൾ എപ്പൊ ചെല്യാണെങ്കിലും പോകുമ്പോൾ ഞങ്ങള് രണ്ട് അമ്മായിയാളെയും വിളിക്കും അപ്പൊ നല്ല ര രണ്ട് അമ്മായികളും നല്ല രസമാണ് ഒരു ഞങ്ങളും മറ്റേ ഒരു അങ്ങനെ വരൂല വല്ലിയമ്മയും വല്യുപ്പയും ഉപ്പാക്കെ മരിച്ചത വല്ല്യുമ്മ
മരിച്ച ആ ഏ
അപ്പൊക്കെ മെച്ച അപ്പ പിന്നെ അവർക്കും തന്നെ വരൻ ഇപ്പ ഞങ്ങളണ്ടാകുമ്പോ അവർക്ക് ഇഷ്ടം വര അപ്പൊ ഞങ്ങൾ വിളിക്കും ചെയ്യോ ഒരൊക്കെ
ആ എല്ലാരും ആവുമ്പോ ഒരു ഒച്ചി മളിയൊക്കെ ആവുമ്പോ ഒരു രസമാന്നല്ലോ
തന്നെ എല്ലാരും കൂടി നമ്മ എന്നുള്ള
എന്നാലുംള്ള അതന്നെ ഉള്ള സ്ഥലത്ത് കിടക്കുമ്പോ എല്ലാരും നിലത്ത് പായി നട്ട കിടക്കുമ്പോ അത് നല്ലൊരുസ
ആഹ അത രസനെ ആഹ അതന്നെ ഞങ്ങള് ഇന്റെ കാക്ക എന്റെ കാക്ക വീട് വെച്ചാണ് അവിടെന്നെ എല്ലാരും ഞങ്ങളൾ ഇൻ്പ്പാൻ്റെ വീട് വാടക കൊടുത്തട്ടാണ്
ആഹ
അപ്പൊ ഇപ്പത്തെ പണ്ടത്തെ വീടിിന മരന്ന ഇപ്പത്തൊക്കെ വീടിന്റെ രണ്ട് റൂം മേലെ രണ്ട് റൂമ
ആ ആ രണ്ട് ആ പണ്ടാണെങ്കി ആ കൊറെ റൂമുകൾ ഇണ്ടല്ലോ
ആഹ് മറ്റേ ഞങ്ങള് ഇറപ്പന ഇട അവിടെ മേലെ മേലെ രണ്ട് റൂമും അടിൽ അഞ്ചു റൂമുണ്ട്
ആഹ്
ഇപ്പാൻ്റെവിടെ
ആഹ്
ഉം എന്നാലും ഞാൻ പറയാ അന്നത്തെ നല്ല അഞ്ചു റൂം ആയാലും സ്ഥലവും അള്ളും അടൊക്കെയിട്ട് എല്ലാവർക്കു രസായിരുന്നു ഇപ്പൊക്കെന്നെ മക്കളെ വലുതായില്ല അന്നൊക്കെ തന്നെ മക്കള് ഓരോരുത്തരു കല്യാണം കഴി ച്ചിട്ടില്ല ഇപ്പൊക്കെ എല്ലാവരും കല്യാണം കഴിച്ചു എല്ലാർക്കും കുട്ടികളായി താത്താന്റെ കുട്ടികളൊക്കെ വല്ല്യ മക്ക കളായി അപ്പൊ പോവുമ്പോ നമ്മുക്ക് ക്കെടു ക്കാനും സ്ഥലം ഇല്ലല്ലോ അന്നൊക്കെന്നെല്ലോ അങ്ങനെ ഇല്ലല്ലോ ചെറിയ കുട്ടികളാകുമ്പോ ഒരു തൊട്ടിയിലും അങ്ങനെയൊക്കെല്ലേ കിടുക്കല് ഇപ്പൊ വല്യ മക്കളായി യി ഒക്കാ ആയപ്പോ ചെവിന്റെ മൂ ത്ത താത്തക്ക് നാല് മക്കളാ മൂന്ന് പെണ്ണും ഒ രു ആണുആ
ആ
ആ മോളെ ഇതൊക്കെ കഴഞ്ഞിക്കണ് മോൾക്ക് പിന്നെ ഞ് കല്യാണം കഴിക്കാനായിക്ക്ണ് ഓള് ഇപ്പൊ പഠിക്കണ്ല്ല വീട്ടിലാണ് ഒള് ഒന്ന് ഇങ്ങനെ പറഞ്ഞഞ് വെച് വച്ചിട്ടുണ്ടാപ്പൊ എന്തെങ്കിലൊക്ക ഒന്ന് ഇനി കല്യാണം കഴിഞ്ഞി കഴിഞ്ഞിട്ടോ അക്കെ പഠി ഓള് ഒള്നല്ലാപഠിക്കോളൂ ഡി ഗിരി കഴിഞ്ഞിട്ടുള്ളൂ
ആ ഡിഗ്രി കയിനുല്ലേ ആ
സ്കൂളെല്ലാം പഠിക്കും എല്ലാത്തിനും ഒക്ക് കഴിവുണ്ട് മൈലാഞ്ചിടാന് ഈ പിന്നെ എന്താ പറയാ പുതിയ ണാളെ ഒരുക് ക്കാണ് അങ്ങനത്തിനൊക്കെ നല്ല കൈവുണ്ട് പിന്നെ കാലിഗ്രഫി ചെയ്തു പിന്നെ എല്ലാത്തിനും വ കഴിവുണ്ട് പക്ഷെ എന്താ കഴിവ് അങ്ങ്ണ്ട് ത പുലാന്നുള്ളോള്
ഡിഗ്രി മൂന്ന് കൊല്ലത്തെ പഠിച്ച് കഴിഞ്ഞാല് ഇങ്ങ എന്ത് ചെയ്യാ എന്തെങ്കിലും ഇപ്പോള് പഠിച്ചത് എന്താച്ചാ അയിനുള്ള ഇന്റർവ്യൂവിന് കേറീട്ട് ഒരു ജോലി പെട്ടെന്ന് കിട് ട്ടോലോ ഡിഗ്രി ഇണ്ടല്ലോ ആ ജോലിക്ക് കേ ആ ജോലിക്ക് കയറി കഴഞ്ഞട്ട് ഓ ഓക്ക് എന്താ ഈ മേക്കപ്പും മൈലാഞ്ചിടലും കാലിഗ്രഫിയ ഓക്ക് സൈഡ് ബിസിനസ് ആയിട്ട് അതും കൊണ്ടോകാം.
മ്
എന്റെ താത്തി ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞപ്പോ ഒരു ഓഫീസില് വർക്ക് ചെയ്യാ
ഏ
മ്
അവൾക്ക് അതിനോട ഒന്നും താല് ഇരി അവൾക്ക് ഇനി കല്യാണം കയിഞ്ഞിട്ടേ ഇപ്പൊ വീട്ടത് പണിയെടുത്തക്കാണ്
കഴിഞ്ഞാല് എന്താ കാണന്ന പോലൊന്നും ചിലപ്പ
ആ ആ ആ അവളോട് ഞങ്ങള് പറോക്ക ഇനിപ്പോ പിന്നെ എന്താണ് വണ്ടി ഒടിക്കാനൊക്കെ ഇത് ലൈസൻ കിട്ടാന് ഈ ഇതിൽ പോയിട്ടൊന്നുല്ല ക്ഷെ എന്നാലും ഓള് ഒളപ്പച്ചെ കാറുണ്ട് അപ്പൊ വണ്ടിയൊക്കെ ഓടി എല്ലാം കൂടെ ഓക്ക് പടച്ചോൻ കൈവ് കൊട് ത്ത്ക്ക്ണ് പക്ഷെ ഓള് എന്താണ് ആ ഉപയോഗിക്കൂല ഞങ്ങള് പറയും ഞങ്ങക്കൊക്കെ എ എന്തെങ്കിലോക്കൊരു
എന്തെങ്കിലും ഒരു ഒളിഞ്ഞു കിടക്കണ കയിവ് ഉണ്ടാവും ഞമ്മള് അറിയയിറ്റാ
അവള് ഒന്നും മോളതാ പെരേല് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കട്ടെ
ഇപ്പൊക്കെയന്ന് വെച്ചാല് മൈയിലാഞ്ചി ഇടാൻ പോണതിനൊക്കെ എത്ര പൈസ്
ആ അവള് മൈലാഞ്ചിടാനൊക്കെ പോള് പൈസ സൊന്നും വാങ്ങൂല എല്ല മരകള് ഓള് പുതിയണാൾക്ക മൈലാഞ്ചി ഇടാൻ പോകും പൈസ വാങ്ങൂല അങ്ങനത്തെ ഒരു പൊട്ടത്തിയാണത് ഞങ്ങറിം ഇജ്ജ് പൊട്ടത്തിയാണെന്ന് വെറുതെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണം ഒരു തോനല്ല
മൂവായിരം ഇ ഇന്റൊരു കൊ ഒരു അനിയത്തി മൈലാഞ്ചി ട്ടോടുക്കുന്നതാ അപ്പൊ നമ്മൾ ഈ കയ്യിൻ്റെ ഉള്ളും കുറവല്ലേ അവിടെ മാത്ര ഒരു കയ്യയിൻന്റെ പുറംച്ചിരി മാത്രംമാണെങ്കിൽ അഞ്ഞൂറ്റുപ്യ ഇനി കയ്യയിൻ്ന്റെ പുറം ഫുള്ള് നമ്മൾ ആ മുട്ടും കൈ വരയാണെങ്കിൽ അിലെ മൂവായിരം കൈയിന്റെ ഉള്ളും അതേപോലെ
ആ ഒരു കൈനെ
പിനെ
ആഹ ഇവള് ഒരു അഞ്ഞൂറ് രൂപ ഓരോള് പൈസ വാങ്ങൂല ഒരു പൊട്ടത്തിയാണ് അത് ഞങ്ങള്ൾ പറരച്ച് പൊട്ടത്തി തന്നെ തന്ന
ആഹ ഞമ്മക്ക് പൈസ ഉണ്ടെങ്കി നമ്മളെ സ്വന്തം കാര്യം കുറച്ചൊക്കെ നമ്മക്ക്
ആഹ് ഒക്കെ ചെയ്യാ അവള് അവളോട് അത്ര പറഞ്ഞഞ് കൊടുത്തക്കണേ കൂള് പൈസ ഒന്നും വാങ്ങൂില്ല ചോദിക്കൂില്ല അവ അങ്ങനത്തെ ഒരു ടൈപ്പാണ്
ആഹ
അങ്ങനെയണ്ട് സംസാരിക്കൂലോള്
ആഹ
ആഹ് ഇപ്പൊ തരന്ന ഇട്ടല്ലേ നമ്മളെ ആ ഞമ്മള ഇഷ്ട ത്തിനെ കണ്ടല്ലേ നമ്മള് പൈസ കുട്ടികൾക്ക് നമ്മള് കൊടുത്താൽ വാങ്ങുക അതും ചെയ്യട അങ്ങനത്തെരു പെണ്ണത് ഞങ്ങള്ൾ പറയും മൈലാഞ്ചിരിൻ പോകുമ്പോ അഭാവം അങ്ങനെ വണണംന്നിട്ട്പ്പ ഇന്റെ താത്ത് പറഞ്ഞേക്കലിയ പൈലാഞ്ചിരാൻ പറഞ്ഞേ പുലിന്റെ താത്ത പറഞ്ഞേക്കല എന്ത്ഓ പൈസ വാങ്ങൂല പിന്നെ ഇത് ഇങ്ങനൊ ഭയങ്കര
അത് ശെരി നമ്മുക്ക് ഇരുന്ന് ഊര വ ടുക്കു
ആ കഴത്തും പൊറൊക്കെ കടിയിലേ
ആ
ആ അപ്പൊ ഇന്റെറൊത്ത പറഞ്ഞേക്ക ഇീ ഇഞ്ചി മതി പോയതോ എന്ന് പറ
ആഹ് മൈലാഞ്ചീടല് നല്ല പ
ആഹ് പൈസ വാങ്ങൂല്ല്യ ഒരു അഞ്ഞൂറ് രൂപ പോലു ഓള് വാങ്ങൂലാ
ആഹ് പൈസക്കണെങ്കി പിന്നേം കൊഴപ്പില്ല
അത്തറയും മതിച്ചു പോയത് ഇതിനല്ലേന്ന് അറിയപ്പോ ഓള് പറഞ്ഞേക്കലിയപ്പന്റെ അത്ത
ഉം
ന്നോന്നാറെ
ആഹ്
അതന്നെ
ഞാ തേപോലെ മേക്കപ്പ് ചെയ്ത് കൊടു കൊ
ആഹ്
ആഹ്
അല്ല എന്തെങ്കിലൊക്കെ ഞമ്മക്കൊരു അഞ്ഞൂറ് കിട്ടിയാലും ഞമ്മളൊരസ ത്തിനേ ഒര് ആഹ് നമുക്കിപ്പങ്ങത്തെ ജോലിയൊക്കെ ആകുമ്പോള് നമുക്ക് എടക്കിടക്ക് കിട്ടും കല്യാണങ്ങളൊക്കെ ഇണ്ടാമ്പോളേ ഇപ്പൊ ഒരു കല്യാണ ത് മാത്രല്ല ഒരു മുട്ടായി ഒടുക്കലോം ഒരേ നിക്കാഹ് ലൊക്കെ ന്നെ ഞങ്ങള് ടൈമിലൊന്ന് നോ അങ്ങനത്തതൊന്നുല്ല്യാ ഇങ്ങനെ ഒരുങ്ങലൊന്നുല്ല ഞമ്മളന്നെ ഒരുങ്ങാ പൈസ കൊടുത്തിട്ടുള്ള ഒരു ന്നുല്ല്യാ അന്നൊന്നും
ഇപ്പ അയിനൊക്കെ ഫോണ് ഫോട്ടോ എടുക്കാനും വിഡിയോ എടുക്കാനൊക്കെല്ലേ
ക്കാമ്പോണേ ഒരു മുട്ട അടുക്കലിന് ഒരുങ്ങണ് ഇപ്പൊ അങ്ങനെക്കേണ് ഞങ്ങളാ ടൈമിലൊന്നും അങ്ങനെന്നെല്ല്യ.
ആഹ്
എന്തെല്ലാണ്ട് അമ്മക്ക് അല്ലം പൈസ ഇണ്ടാക്കാ ഉം
ഇപ്പൊക്കെ എല്ലാരും നല്ല എന്താ പറയാ നല്ല ഇതാണ് കാരണം ഈ ഫോണില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു അക്കൗണ്ട് ഒക്കെ ഇണ്ടാക്കിയാല് എത്ര ആൾക്കാര് വിളിക്കും.
നമ്ക്ക് പോവാൻ പറ്റ്ണോട്ത്തൊക്കെ പോയാ മതിയല്ലോ.
ഉം
പിന്നെ ഇൻസ്റ്റാഗ്രാമ് നിങ്ങളെ അക്കൗണ്ട് ഏതാ ഇൻസ്റ്റാഗ്രാമില്
ഇന്റതോ ആഹ് ഞാൻ ഇപ്പ ഇതില്മ്മക് ക്കെ ഇത് പറയാൻ പറ്റുവോ
അത് പറയണ്ട
നിങ്ങളുണ്ടോ
ഞാന്ണ്ട്
പിന്നെ എന്നിട്ട് ഇഷ്ട്ടായോ അവിടെ
ഇഷ്ടായിട്ടില്ലേ ഒരു മഴക്കാറുണ്ട് ഇന്നൊക്കെ ഭയങ്കര ചൂടേയിരുന്നു ഇന്നന്നും നല്ലപോര മഴന്ന് വെച്ചാല് ചാറിപ്പോയി മഴേ
പെരെ എങ്ങനെയാ റോഡ് സൈഡിലാ
അല്ല റോഡ് സൈഡിന് ഒന്നല്ല ഞങ്ങക്ക് ഇങ്ങട്ട് പോക്കെ റ്റ് റോഡ് ഇണ്ട് മെയിൻ റോഡ് അല്ല മെയിൻ റോട്ട്ന്ന് ഒര് ഏ പത്തിരുവത്തഅഞ്ച് മിൻറ്റ് നടക്കാനൊക്കെ ഇണ്ട്
ഏ ഉം
മെയിറോഡ് ഒന്നു അല്ല
ആ ഇബെടിം അങ്ങൻ തെന്നെ
പോക്കെറ്റ് റോഡാ ഉം അയ് ഇന്റെ വീടൊക്കെ അങ്ങൻത്തെന്നെ ആണ് ഇന്റെ വീട്ടിന്റെ അയടൊക്കെ ഒര് അയിമ്പൊർപ്പെന്റെ ഓട്ടം ഇണ്ട് വോ മെയിറോട്ട്ന്ന് നല്ല ഉള്ള്ക്കാ ഇബടെ പിന്നെ അങ്ങനെ ഇ ല്ലട്ടോ നടന്നാ മതി ബസ്സിനെ
ആ
ഞങ്ങളെ അയുടെ ഒന്നും നടക്കൂലാ
ആ ഇപ്പൊ പിന്നെ കെഎസ് ആർ ടി സിയിലൊക്കെ പൈസ കൊടുക്കണ്ടല്ലോലേ
ഫ്രീ ഞങ്ങളവ്ടെ ക്കെ ണ്ടാവുംലേ ആ ങ്ങളഅവ്ടെ ഞ്ഞങ്ങളവ്ടെ അങ്ങനെ ഇല്ല്യ അയുടെ ഇല്ലെച്ചാ ഞങ്ങളെ ഇതൊര് ചെറെ ഒ ര് താണ്.
ആഹ്
ഇവടെ അങ്ങനെല്യ കെ എസ് ആർ ടി സി ആ മറ്റേ ചോ പ്പന്നൊള്ളൂ അത് കൈ പൈസൊട്ക്കാണം നീല കെ എസ് ആർ ടി സ്യാണ്.
ആഹ് ആ നീല പ്രിയദർശിനിന്ന്ണ്ടാ കോല്ലോ
അതാണ് പൈസ കൊട്ക്കാ ത്തെ ഈ ചോപ്പ് ചോപ്പും മഞ്ഞള്ളത് പൈസ കൊടു ക്കണം കെ എസ് ആർ റ്റീ സി ആഹ് ഞങ്ങള അവിടെ അങ്ങനാ അമ്മള് ഇ ഇവിടുന്നണ്ട് മലപ്പുറത്ക്ക് അങ്ങനെക്കള്ളു അത് തന്നെ കൊണ്ടോട്ടി സ്റ്റാൻഡന്നൊക്കെ ഞ ഇവിടെ ഒരു ചെറിയ ഒരു ഇതാണ്. അങ്ങനെ അത് ല്യ.